ഹലോ കേക്കുന്നുണ്ടോ ആ ഒണ്ടൊണ്ട് കേക്കാം കേക്കാം
എന്താണ് ഇന്നെടുക്കാവുന്ന വെയിലല്ലേ അപ്പ അരിയൊക്കെ കഴികീട്ടാ അരി ഒണങ്ങാനാ ഇന്ന് നല്ല വെയിലാ ഇവിടെ
ആ ആ ഐഷ് ഇവിടാണെങ്കി മഴ മഴ നല്ല മഴയാ വെയ്
ഉം ഇവിടിന്ന് ഇവിടിന്ന് നല്ല വെയിലാ ഞാൻ രാവിലെ കയികിട്ടപ്പ കാക്കകളെ വല്ലാതെ ഓൽക്ക്പ്പം തക്കം കിട്
ആഹ് അതെ അതെ അതെ ഇവിടാണെങ്കി എനിക്കു തോന്നുന്നു ഒരു രണ്ട് രണ്ടാഴ്ച മേളിലായി വടെ വെയിലൊറച്ചിട്ട് വെയിലെന്നൊരു സാധനം വന്നിട്ട് രണ്ടാഴ്ച ആയികാണും അതുകൊണ്ട് തുണിയൊക്കെ ഒണങ്ങാനാണെ ഭയങ്കര ബുദ്ധിമുട്ട്
ങ്ങാ ഇന്നലെ ഉച്ചന്റെഷം മഴ പെയ്തില്ല പിന്നിന്നും വെയില്
അതെയോ മ് ഇവിടിന്നലെ തൊടങ്ങിയ മഴയാ ഇപ്പൊ ഏകദേ ഇപ്പൊരു പോവതെയോ ആ നല്ല ചൂടുണ്ടൊങ്കി മഴക്കാരിക്കും ഉടനെ ആ ആരിക്കും അങ്ങനാ പറയുന്നെ നല്ല ചൂടൊണ്ടെങ്കി ഒടനെ ന്നെ മഴ കാണുമെന്ന് എന്നേച്ചാ ഈ മഴ സീസണിലേ ആ അതെ അതെ അതെ ആ ഇവിടെയും മഴയൊക്കെ ആയികഴിയുമ്പം ഈ തുണികളൊക് ക്കല് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങോട്ടു ഇങ്ങോട്ടു കൊണ്ടോടുന്ന എങ്ങനൊണ എങ്ങനൊണക്കാനാ വെയിലൊ റക്കുന്നില്ലലോ പിന്നെ ഇങ്ങനെ ഫാനിന്റെ മു എടുത്തു കൊണ്ടിട്ടും ആ അങ്ങിനൊക്കെയാണ് പ്പൊ തുണി ഒണക്കല് അതാണൊരു ബുദ്ധിമുട്ട് എന്നാലുണ്ടല്ലോ ചൂടാവുമ്പോ പറയും മഴ എങ്ങനേലൊ പെയ്താ മതിയെന്ന് മഴയാവുമ്പം പറയും ഇതില് നല്ലത് വെയിലായി
വെള്ളല്ലാത്തപ്പളും പറയും മഴപ്പെയ്തൊന്ന് വെള്ളണ്ടായെങ്കി
വെള്ളം ആയാ മതിയാ അതാ വെള്ളം ഉണ്ടായി കഴിയുമ്പോ പേടിയാ ഓ ഇത്രയും വെള്ളം വേണ്ടായിരുന്നു പേടിയാവും
ശരിയാണ് ഒക്കെ നമ്മളന് പറയും മഴ പെയുമ്പം വെയിലറച്ചെങ്കില് വെള്ളല്ലെങ്കിൽ മഴ പെയ്തെങ്കിലും ചൂടാവുമ്പൊളൊന്നും മയ പെയ്തെങ്കി
ആ അതെ അതെ ഓ വെയിലാമ്പറയാ ഓ വെയിലിനേക്കാട്ടി നല്ലത് മഴയാ ഒന്നൂല്ല പൊതച്ചുമൂടി കിടക്കാം പക്ഷെ മഴയാകുമ്പോ പറ ഓ പൊതച്ചുമൂടി കിടന്നില്ലേലും വേണ്ട തുണിയൊക്കെ ഒന്ന് ഉണങ്ങി പുറ തുട കന്നും പോയാമതി അങ്ങനെ പറയും ആഹ ഇതിപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇതിപ്പ മഴ വന്നാലും കുഴപ്പം വെയിലാണെങ്കിലും കുഴപ്പം ആ ആ അതെ നമ്മളല്ലേ കുഴപ്പങ്ങള് കണ്ടപിടിക്ക അല്ലാതെ മഴയും വെയിലുപ്പന്തോ വേണം അല്ലേ പിന്നെന്താ ആ ഒക്കെ വേണം ഇപ്പഴ്ന്ന് പറഞ്ഞകഴിഞാ ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂ ചൂടും മഴ വന്ന കഴിഞ്ഞാൽ അ
മയയും ആ അന്നാ വെയിലുള്ളന്നൊക്കെ എന്തരു ചൂടേന്നു
ഓ പൊറത്തോട്ട ഇങ്ങാൻ പറ്റുന്നില്ല പോറം നമ്മളിത് തീ കോരിയിട്ട് പൊള്ളിക്കുന്ന പോലത്തെ വെയിലാ. പുറത്തോട്ട ഇറങ്ങ നമുക്ക് എന്തേലുക്കെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നത്തില്ല ഈ വെയിലോർത്തിട്ട് വെള്ളം കുടിക്കുന്നതോ ഓർ ഇറങ്ങിയ വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ച് നമ്മുടെ കച്ചവടം തീരും നമ്മളുണ്ടല്ലോ ഈ വെയിലിന്റെ രു ആശ്വാസത്തിന് നമ്മളീ തണുത്തവെള്ളൊടുത്ത് കുടിക്കും അല്ലെങ്കി ഐസ് കട്ട ഇട്ടിട്ട് എടുക്കും പക്ഷേ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിന് കേടാന്നാ പറയുന്നത് നമ്മുടെ ങ്ങ് ദാഹോം തില്ല ദാഹം മാറത്തില്ല നമുക്ക് അസ്വസ്ഥതകളും ഉണ്ടാകും പക്ഷേ നമ്മൾ എന്തെടുക്കും ഒരു പ്രത്യേക ആശ്വാസ നമുക്ക്
അപ്പം കുടിക്കുമ്പോ ഒരാശ്വാസാ പക്ഷേ നമ്മള് തണുപ്പ് വെള്ളം കുടിക്കും പിന്നിം പിന്നിം നമ്മുക്ക് ദാഹം കൂടുവാ ചെയ്യാ ആ കുടിക്കുമ്പോ ഒരാശ്വാസംണ്ടാവും
ഉണ്ടോ അത്രേ ഉള്ളൂ പക്ഷേ നമുക്ക് ദാഹവും മാറത്തില്ല അന്നേരത്തെ ഒരു ആശ്വാസേഒള്ളു ദാ
ആ അനേരത്തെ ഒരാ ആശ്വാസേ ഉള്ളു
ആ പക്ഷേ നമ്മള് എന്തോ ചെയ്യും വീണ്ടും വീണ്ടും കുടിക്കും കുടി കരുതമ്പൾ വെച്ചാലും ചൂടുവെള്ളവും ചൂടുവെള്ളം തണുത്തവെള്ളം കൂടെ ഇ രിക്കുമ്പം ആ ഞാനാണെങ്കി പനി വന്ന കഴിഞ്ഞാലും തണുത്ത വെള്ളം ഞാനാണെങ്കിൽ പനി വന്ന് കഴിഞ്ഞാലും തന്നുത്ത വെള്ളംഫ്രിഡ്ജ് വെച്ച് കുടിക്കയും ചെയ് അപ്പം പനിയൊക്കെ അങ്ങ് മറന്നിട്ട് ഇത് ചൂടുെള്ളം എടുത്ത് വെച്ച് കുടിക്കും ഇപ്പം അതുപോലെ നമുക്ക് ഭയങ്കര ആ സമയത്ത് സത്യത്തിൽ പ്രാർത്ഥിച്ച ദെ ദേമിയെമഴയൊന്ന് പെയ്താ മതിയായി എന്നും പറഞ്ഞിട്ട് ചില സമയത്ത് തുണിയിടാനെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ആ അതെ അതെ
തൊടങ്ങിട്ടൂല്ല ഇപ്പൊ ജീൻസിന്റെ പാന്റ് ഒന്നോണെ ഇങ്ങിട്ട് ഇങ്ങോട്ട് ആവണില്ല ങ്ങഅറിയാന്
ദേവ്
സ്കൂളിൽ പോവാനേ ആ, യൂണിഫോം അടിച്ചു കിട്ടിട്ടുല്ല എന്തങ്കിയു ഫോം കിട്ടീണെങ്കിൽ പിന്നെ രണ്ട് കുട്ടംട്യൂണിഫോം അെങ്കിൽ ഉണ്ടാവും
ഓ അത ഇതാണെങ്കി മോന് സ്കൂളില് മോന് സ്കൂളില് പുതിയ സ്കൂളിലോട്ട് ചേർ തര്നാർ പ്പ അപ്പനല്ല യൂണഫോ എല്ലാ കിട്ട് കുട്ടിയായിരുന്നു രണ്ട് ജോഡി വേടിച്ചു അത്‌ കൊണ്ട് കൊഴ്പ്പല്ല്യ എന്നാലും യൂണിഫോം ഒണങ്ങാൻ പാടാ എന്നും ഇവര്ക്ക് ക്ലാസ്സില്ലയോ എവർക്ക് ബുധനാഴ്ചത്തെ യൂണിഫോം ഇതുവരെ കിട്ടി കിട്ടീട്ടില്ലാ അതുകൊണ്ടാണെങ്കില് എന്താ പറ്റുന്നേ യൂണിഫോ ഫം ഒണങ്ങാൻ പാടാ പിന്നെ ഇങ്ങനെ ഫാന്റെ ഒക്കെ മുന്നില് രാത്രിയാകുമ്പേ എടുത്തിടും തിരിച്ചും മറിച്ചും ഇട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഒണക്കി എടുക്കണ്ടേ യൂണിഫോം ഇടാതെ പോകാൻ പറ്റോ മഴയാണെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് ഒരു വിധമൊക്കെ ഉം പാൻ്റ് ഉണങ്ങാനുണ്ട് പാടി പറഞ്ഞപോലെ നമ്മുടെയീ ആരേ വിട്തേ ആഹ് ഭാ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒക്കെ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പാടാ ആ ഷർട്ടൊക്കെ പിന്നെ കൊഴപ്പല്ല ഒരു കാറ്റടി ഒക്കെ കൊണ്ട് അത് ഏകദേശം ഒക്കെ ഒണങ്ങി കിട്ടും പിന്നെ ഈ പാൻ്റിനാ ആ ഉം പാതി പതി അതേ തുണി കഴുകുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒണക്കുന്ന കാര്യമാ ആഹ് അതെ അതെല്ലാം ഉണങ്ങാൻ ഭയങ്കര പാടായിരിക്കും ഷർട്ട് ട്ട് ഒണങ്ങിയാലും പാൻ്റ് ഒണങ്ങാൻ പാടല്ലെ ഉം ഒന്നാമത് ഇടാൻ സ്ഥലൊവു ഇല്ലെങ്കിലെ ഇടാൻ ഇങ്ങിനെ വീടിൻ്റെ മേളിലിങ്ങിനെ ഷീറ്റെ റ്റേ ഷീ റ്റൊക്കെ ഇട്ടിട്ടുള്ളവർക്ക് കഴുകി അവിടെ കൊണ്ടെയ് വിരിച്ച് റ്റാ കാറ്റൊക്കെ ഇട്ട് ആ അടിച്ച് തോർന്ന് അവിടെ കെടക്കും അത് ബുദ്ധിമു
അങ്ങനെയൊക്കെ ആവുമ്പം കൊറെ സ്ഥലം ഇണ്ടാക്കിയാലും ബുദ്ധിമുട്ട്ല്ല
ആഹ് അതെയതെ ചെലരാണെങ്കിൽ അങ്ങനെ മേള്ല് വാഷിംഗ് മെഷീനും കൊണ്ട് വെച്ചിട്ട് തുണി കഴുകി നേരിട്ട് അങ്ങോ ട്ട അങ്ങ് വിരിച്ച് ഏ ഷെല്ല് ഷെൽ ഷെൽഫ് വരെ അടിച്ച് അങ്ങനെ സെ റ്റാക്കി വെക്കും അപ്പൊ തുണികൊണ്ടൊന്നും എറങ്ങി വരണ്ടല്ലോ ആവശ്യം ഒള്ളത് പോയി എടുത്ത് ക ഇപ്പം എന്തൊക്കെ ടെക്നോളജിയിലാ വീട് പണിയിന്നെ അതേ പണ്ട് തോട്ടിലും കൊളത്തിലൊ കൊണ്ടോയി തുണി കഴുകിയെടുത്ത് ഇപ്പാണെങ്കി നമ്മള് ഏറ്റവും മേളിലാ താമസിക്കിന്നങ്കിൽ അതിനോട് ചേർന്ന് ബാത്റൂമ് വ റൂമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഷെല് ഷിംഗ് മെഷീൻ പിന്നെ വെളിലോട്ടങ്ങ് വിരിച്ചിടാമല്ലോ എല്ലാം ഒണ്ട് ഷീ റ്റ് വരെ എറക്കിയിട്ടെ എല്ലാം ടെക്നോളജിയായിട്ടല്ലേ ഇപ്പം ചെയ്യുന്നേ. ഇപ്പം വീടുവെക്കുന്നവരൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ലേ വെയ്ക്കുന്നെ
ആഹ് അത്യാവശ്യം സമ്പാദ്യം ഉളളവ അല്ലെ ഉം
അതേ അതേ അതും വേണമല്ലോ അതൊരു പ്രധാന വിഷയം ആണല്ലോ ആ നമുക്കൊക്കെ ആഗ്രഹിക്കാ അതെ ഉം അതെ പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞൊ ഉച്ചക്കത്തേക്ക് എല്ലാം ആയോ
പോ അതൊക്കെ രാവിലെ ആയി. മക്കള് പോവുമ്പോ ത അതാണ്ടാവും
ആ ആ മക്കള് ഏതൊരു ക്ലാസിലാ
മോള് പ്ലസ് വണ്ണ് കഴിഞ്ഞ് ക്കാണ് ഹെല്പ് ത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിന് കാത്തിരി ക്കാണ്
ഓ അതെയോ. ആ എങ്ങനുണ്ട് പഠ് സ്‌കൂളി പഠിത്തൊക്കെ എങ്ങനുണ്ട്?
കൊഴപ്പൊല്ല. കിട്ടി പിന്നെ ഇപ്പ ട്രയലില് കിട്ടിയിട്ടുണ്ട്. ട്രയലൊന്ന് കഴിഞ്ഞല്ലോ. പിന്നെ ഉം പിന്നെ എ ട്ടിലിണ്ട്.
ഓ അപ്പൊ മൂന്നു പേരുണ്ടോ?
നാലു പേരുണ്ട്
നാലു മക്കളോ അയ് കൊള്ളാല്ലോ. ആ അപ്പൊ നല്ല അനക്കായിരിക്കും വൈകി ട്ടെല്ലാരും കൂടെ വരുമ്പോ സ് കൂളീന്ന് വരുമ്പോ അല്ലേ. ആ പിന്നെന്താ? അപ്പ സ്‌കൂളിന്നു വരുമ്പം മേ ചായക്ക് ചായയ്ക്ക് എന്തേലും ഒക്കെ ഉണ്ടാക്കി വയ്ക്കോ വൈകീട്ടു വരുമ്പോ കഴി ക്കാൻ വേണ്ടീട്ട്
അവ് ലൊക്കെ ഇണ്ടെങ്കിൽ അത് വെ യ്ക്കു അല്ലെങ്കി ല് എന്തെങ്കിലും ഒക്കെ തട്ടികൂട്ടും. ഉള്ളീയൊക്കെ അരിഞ്ഞ് എന്തെങ്കിലൊക്കായിട്ട് സ്‌നാക്ക് ഉണ്ടാക്കു.
മോള് മൂന്നണിആയി. ആ കടേന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് അതല്ലെ. നമ്മള് വീട്ടില് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം കടേന്ന് ഒന്നും കഴിക്ക്ന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം പഴകിയ ണെങ്കിലും വയറ്റിലൊക്കെ അസുഖങ്ങളും ഞാനും ഇപ്പൊ അതു കൊണ്ടു അങ്ങനെ ഇങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ ഇപ്പൊ കൊറച്ച കൊറച്ചു.
അത് പിന്നെ പഴേ എണ്ണേല്ങ്ങനെ കടേന്ന് വാങ്ങാവുമ്പൊ എന്നത്തെ എണ്ണേന്നറീലല്ലൊ
അറിയില്ലല്ലൊ അതെന്നെ നമ്മളാണെങ്കി അയ്ന് രുചി കൊണ്ടും ഒരു പ്രത്യേക രുചി
ആ ഞമ്മള്ണ്ടാ ഞാന് പിന്നെന്ന് പറഞ്ഞാ കൊർച്ചെണ്ണേല് കൊർചെണ്ണേലാ ഇണ്ടാക്കും കൊർ ഇടാനെ കയ്യോള്ളൂ എന്നാലും ആ എണ്ണ വേസറ്റാ കേൾക്കണ്ടാന്ന് ര്തിയാ ണ്ട്
ആ അതെ അതാ നല്ലത് ആ
ഏറ്റവും എളെയാള് എത്രലാ പറഞ്ഞറിഞ്ഞെ ഒന്നിലോ
ഒന്നാം ക്ലാസ് മ്
ഓ അതെ ആ ആ ആ ആ എല്ലാരും സ് സ്കൂളി പോയേക്കൂവായിട്ടല്ലോ അല്ലേ
ഓക്കാ തൊട്ങ്ങീല്ല പ്ലസ് വണ്ണിന് അട് അട്ത്ത മാസല്ലേ ട്രയൽ അലോട്ട്മെന്റെ കഴിഞ്ഞിട്ട് ത്തോളൂ
ആ അതെ അവർക്ക് ഇച്ചി താമസവല്ലേ എല്ലാം ആയി വരണ്ടായോ മ്മ് പിന്നെന്താ കാക്ക നല്ല സ സൗണ്ടൊണ്ടല്ലോ പിന്നെ
ഞാൻ മേലേലെ വാർ വാർപ്പിൻ്റെ മേലെ ഒര് അയിരി ചിക്കീക്ക്ണ് അപംഞാങ്ങട്ട് മേലേക് കേറി പോ പോന്നതാണ് ആ അതാണ് അങ്ങനെ സൗണ്ട് ഓലെ പിന്നെ ഓൽക്ക് തക്കം കിട്ടിയപ്പലും എന്തെങ്കി ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടോന്ന് നോക്കി നടക്കാ തോന്നുണ് കാക്കകള്
ഓ അതെ അതെ അരിയൊക്കെ കൊത്തിപ്പറുകി തിന്നില്ലേലും അവിടെ എല്ലാം ചെതഞ്ഞ് ചെതഞ് ഇടേം ചെയ്യ്ന്നെ
മ്മ് ചിക്കിയ മ്മ് ചിക്കിയപ്പോ മുതൽ നോക്കലൊട്ങ്ങീണ് ആദ്യം മോളേൽപ്പിച്ച് ഓള് കൊർ കൊർചേരിര്ന്നപ്പോ ഞാൻ കേറി വന്ന് എല്ലങ്കിൽ ഓല് വന്ന് മൂടിടാനും വെയ്യ ഇള്ള വെയിൽ കൊള്ളട്ട്
ആ അതും ശരിയാ ഒന്നാമതെ വെയിലില്ലല്ലോ മഴയല്ലേ യൊ
ഇല്ല മൂടീടലാണ് സാധാരണേ
അത് എന്തിന് പൊടിപ്പിക്കാൻ വേണ്ടീട്ടാണോ
ആ പൊടിപ്പിക്കാൻ വേണ്ടീട്ടാണ്
ആ ന്നിട്ട് ഫുടൊക്കെ രാവിലെ ഉണ്ടാക്കാവല്ലോ രാവിലത്തെ ലേ അതിന് വേണ്ടീട്ടുള്ളതല്ലേ ഫുഡ് എന്തേലും ഒക്കെ രാവിലെ
ക്കനെ
ആ ഓ അതെയതെ ആ ശരി ഓ അതെ ആ ടാ ശരി ഞാൻ വിളിക്കാവേ
ആഹ് ശരി
ആഹ് ശരി